സുഖാണോ
സുഖാണ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം മഴ ഉണ്ടോ അവിടെ
ഇപ്പോ മഴയില്ല മഴ ഇണ്ടായിരുന്നു രാവിലെ ഇപ്പോയ്‌ കൊറച്ച് വെയില്ണ്ട് അവടെണ്ടോ മഴാ
എവിടെ ഇപ്പ ചെറുതായിട്ട് ചാറുന്നുണ്ട് ഇതുവരെ മഴ തന്നെ ആയിരുന്നു
അതെ
ആഹ്
ചോറൊക്കെ തിന്നോ
ഇല്ല ഹസ്ബന്റ് വന്നിട്ടെ കയിക്കൊള്ളൂ
അതെ
ഉം
എന്ത ഉണ്ടാക്കിയെ
ആഹ്
ഹലോ
എങ്ങനേണ്
എന്താ ഇണ്ടാക്കി
ഇന്നാ ഇന്ന് കരണ്ടില്ലങ്ങക്ക് മഴ ആയതുകൊണ്ട് അതുകൊണ്ട് തേങ്ങാചോറും ചമ്മന്തിയും മുട്ടാമ്പ്ലേറ്റും
ഉം
അങ്ങനെ ഒപ്പിച്ചു
കറണ്ട് പോയിണ്ടാവും ല്ലെ
കറണ്ട് രാവിലെ പോയതാ
ആ ഇതുവരെ വന്നില്ല
ഇല്ലേ ഇതുവരെ വന്നിട്ടില്ല
ഉം
ഉം പിന്നെ
മഴ പെയ്താൽ എങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
ഇല്ല ഇതുവരെ കോയപ്പോന്നില്ല
അതെ
ഉം
വെള്ളപ്പൊക്കം അങ്ങൻത്തൊന്നും ഇല്ലല്ലോ
ഇല്ല ഇല്ല ഇവിടെ ഇല്ല ഇവടട്ത്ത് കൊർച്ചട്ത്ത്ണ്ട് കഴിഞ്ഞറാശ്യം ഉരുൾപൊട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വെലങ്ങാട്
അതെ
ഉം
ആഹ് ആഹ് കുട്യൾണ്ടോ
എങ്ങനെ
കുട്ടികള്ണ്ടാ
ആഹ് രണ്ടാൾക്കാര്ണ്ട്
സ്കൂൾ പഠിക്യാ
ആ രണ്ടാള് സ്കൂള് പൊയ്ക്ക ഒരാള് നാലാം ക്ലാസ് ഒരാള് എൽ കെ ജി
അതെ വീട്ടിലാരെക്കെണ്ട്
വീട്ടല് ഞാനും മക്കളും ഹസ്ബൻ്റും
ഉം
ഉം പിന്നെ ഇങ്ങളെ കല്യാണം കഴിഞ്ഞതാ
ആ രണ്ടര വയസ്സായി ണ്ട്
ആഹ് ഓനൊറങ്ങാ
ആഹ് ഒറങ്ങല്ലാ അവിടെ കളിക്കാ
ഏ ഹാ ആ പിന്നെ വേറെ എങ്ങനെ
കൃഷിയൊക്കെ ഇണ്ടോ
കൃഷികാര്യായിട്ടൊന്നുല്ല നമ്മളെ അത്യാവശ്യം എന്താ പറ്യാ പച്ചമുളക്, കറിവേപ്പില മുരിങ്ങക്ക പിന്നെ ചേമ്പ്, ചേന അതൊക്കെ സ്ഥലം കൊറവാ ഇവിടെ
അതെ ഉം പിന്നെ യാത്രൊക്കെ പോവാറ്ണ്ടാ
ഉം യാത്ര പോവാറ്ണ്ട്
അതെ പോവാനിഷ്ടാ
ഉം ഇഷ്ടാ ആ പക്ഷെങ്കില് വൊമിറ്റിങ്ങിന്റെ ഒരു പ്രശ്നണ്ടാവും ലോങ്ങ് പോകുമ്പോ
ആഹ് ആഹ്
ഇന്നാലും പോവും ഗുളി കുടിച്ചിട്ടെങ്കിലും പോവും ഞാന് ഇവടെ സ്ഥലത്ത് പോയിട്ട്ണ്ട്
അതെ
ഉം പിന്നെ പിന്നെന്താ ഇങ്ങള് പോവാറ്ണ്ടോ
ആഹ്
ഇപ്പ ഹസ്ബന്റ്ൻ്റെ വീട്ടിലാള്ളത്
അല്ലല്ല
ആഹ് സ്വന്തം വീട്ട്ലാ
ഉം
ആഹ് പിന്നെന്താ പഠിച്ചിട്ട്ണ്ടോ ഏതുവരെ പഠിച്ചത് എന്താ വർക്കെയ്യുന്നുണ്ടോ എങ്ങനെയാ
പത്ത് വരെ
ആഹ്
പിന്നെ കല്യാണം കഴിച്ചതാ
ആഹ്
ആഹ് ആഹ് വേഗം കല്യാണം കഴിച്ചിട്ടുണ്ടാവൂലേ
അതെ
കുറേയോ ല്യാണം കഴിഞ്ഞിട്ട്?
ആഹ് മൂന്ന്
ആഹ് ആ.. പിന്നൊന്നും നോക്കിയിട്ടുണ്ടാവില്ലല്ലെ?
ഇല്ല അപ്പ എത്ര വരേം പഠിച്ച്?
ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പോയി പിന്നെ പോവാൻ പറ്റിയില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയി. കല്യാണം കഴിഞ്ഞിട്ട് പോയതായിരുന്നു ഡിഗ്രി
അതെ പിന്നെ പോവാൻ പറ്റില്ലല്ലേ?
ഇല്ല പിന്നേ ആടെ സ്റ്റോപ്പെയ്തു.
ഉംഹ്
പിന്നേ? ആഹ് ഹസ്ബന്റിന് കുഴപ്പല്ലെനി നമ വീട്ടുകാർക്കും വലിയ ഇഷ്ടല്ലയിനി പോണത്.
ആഹ് അപ്പ പിന്നെ പ ഞമ്മക്ക് മൂട് ഇണ്ടാവില്ല്യാ.
ഇല്ല ഇല്ല പിന്നെ മൂടില്ല എന്താ പറഞ്ഞേ ന്ത ക്കേണ്ട് പ്പക്കിട്ടിട്ടെങ്കിൽ എന്തെങ്കും വർക്ക് ചെയ്യായിരുന്നു. ഉം ക്ഷെ ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയേ. എൽ പി വരെ പഠിപ്പിക്കാനുള്ള അറബി ഇംഗ്ലീഷ് ഇത് രണ്ടും പഠിപ്പിക്കാനുള്ള
അതേ
ആഹ് ഒരിത് കിട്ടി ഞാൻ ബി എ അറബിക്കായിരുന്നു എടുത്തത്.
ആഹ് ആഹ്
ഉം ക്ഷെങ്കില് ആ ഒരു സമയത്ത് ഓര്ക്കും വലിയ താല്പര്യം ഇല്ലായിരുന്നു.
ആഹ് അപ്പൊ പിന്നെ ഞമ്മളെ ഇഷ്ടത്തിന് പോകൻ പറ്റൂലല്ലോ?
ഇല്ല ഇല്ല ഇപ്പം പിന്നെ എന്താ പറയാ ആ ഒരു മൂഡ് പോയി.
ആഹ് അതങ്ങനെ അതൊക്കെ ഒരു സമയം വരെ ഉണ്ടാവുള്ളൂ മൂഡ് അത് കഴിഞ്ഞ പിന്നെ പോയി
അതന്നെ.
ഇപ്പൊ അവിടെയാവുമ്പോ എങ്ങനെങ്കിലും പുറത്തു പോയി ഒന്ന് സമാധാനമാവാന്ന് വിചാരിക്കും. പക്ഷെപ്പ വേറൊക്കെ താമസിച്ചപ്പോ പിന്നെ വിചാരിക്കു എവിടെയും പോവാൻ കയ്യില്ല ഇവിടെന്ന ഇരിക്ക.
നാട്ടിലാ ഹസ്ബന്റ്?
ന്റ ഹസ്ബൻഡ് കൊഴ്പ്പ ല്ല
ഉംഹ്
ഉം
ഉമ്മയും ഉപ്പയും ക്കെണ്ടോ?
ന്നാ മ് മ്മയും ഉപ്പയും ഒക്കെണ്ട്.
ആഹ് വേറാരാ ള്ളേ?
എവിടെ?
വീട്ടില ഹസ്ബന്റെ.
ഹസ്ബന്റിന് മൂന്നു പെങ്ങന്മാരു ണ്ട് പിന്നെ. വേയ രണ്ട് അനുജൻമാര്
ഉം
ഉം
പിന്നേ? ആഹ് അടുത്തന്നെ കുറച്ചേള്ളൂ.
ഉം
ഉം എന്റെ വീടിനടുത്തന്നെ കൊറച്ച് നടക്കാനേ ഉള്ളൂ.
ഉം അയൽവാസികളൊക്കെ ഇണ്ടോ?
ഓഹ് കൊറേ ആൾക്കാരുണ്ട് നല്ല അയൽവാസികള്.
വരാറുണ്ടാ
അങ്ങനെ അത്യാവശ്യം അങ്ങനെ പോയി ഇരിക്കുന്നു വർത്തനം പറന്നുന്നില്ല പക്ഷെ നമ്മളെന്താ പറയ
കണ്ടാലേ അങ്ങനെ വർത്താനം പറയായും
ആഹ് കണ്ടാല് വർത്താനം പറയും പിന്നെ നമ്മളെ സ്പെഷലൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങോട്ടു ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ട് ഉം പിന്നെ എന്താ
പിന്നെ
പിന്നെ എന്ത് വിശേഷായിട്ട് പിന്നെ ഇപ്പം മക്കള് രണ്ടര മണിയാകുമ്പോഴത്തേക്ക് ഒരാളത്തും മൂന്നര മണി ആകുമ്പോ മറ്റരാളത്തും ഇനിയിപ്പോ ആഹ് ഒരു തിരക്കിലാവും
ആഹ് ഈ ഒരു സമയം ഫ്രീ ഉണ്ടാവുള്ളു കുറച്ചിലെ പിന്നെ
ആഹ് ഈ ഒരു സമയം മുളകലിയൊക്കെ കഴിഞ്ഞ് അവർ കെടക്കുന്ന സമയം ഉം
ഹസ്സ് എപ്പഴാ വരാ?
ഹസ് രണ്ട് രണ്ടര മണിയ ആവുമ്പഴത്തേക്ക് എത്തും
എത്തില്ലേ
ആഹ്
എന്താ വർക്ക്
ഓരു വയറിങ്ങിൻ്റെ പണിയാണ്
ഉം
കൊണ്ടാത്രായിട്ട് വർക്ക് ഉം അതുകൊണ്ട് ചെറപ്പോ രണ്ട് മൂന്ന് സൈറ്റ് ഉണ്ടാവും അവിടെക്കെ പോയി നോക്കുമ്പോ
ആഹ് ചെലപ്പം നേരം വൈയ്കൂലേ
ആന്നേ ചെൽപ്പം നേരം ലേറ്റ് ആകും പിന്നെ മ്മളെ സീസൺ ആകുമ്പോ പണി തീർക്കാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ലേറ്റ് ആകും നിങ്ങളുടെ ഹസ്ബൻ്റ് നാട്ടില അല്ലെങ്കില്
നാട്ടില്
ആഹ്.
ഗൾഫിലാ
അല്ലല്ലാ
നാട്ടത്തന്നല്ലാ എന്താ വർക്കിന്ന്
ഇത് കൽപ്പണി.
ആഹ് ആഹ് പിന്നെ എന്താ എന്താ ചോറിന് എന്താ ചോറ് എങ്ങനെ
ഹസ്സിന്റ് വീട്ടിൽ പോവാറില്ലേ
ഓ ഉണ്ട് പോവാറുണ്ട് പോവാറുണ്ട് ഓര് ഇവ്ടെ വരാറുണ്ട് ഹും ആ
താത്താന്റെ കുട്ടി പോവാറില്ലേ
ആഹ് എല്ലാവർക്കും പോവല്ലോ എവിടെ പോകും വരും പിന്നെ താമസിക്കാൻ പോകും സ്കൂൾ മദർച്ചല്ലാത്ത സ്വര് ഇങ്ങോട്ട് വരും
ഉം മദർസെ സ്കൂളൊക്കെ എങ്ങനെ അടുത്ത
മദർസ് അടുത്ത് തന്നെ സ്കൂള് കുറച്ച് പോണം പിന്നെ വണ്ടി വരുന്നണ്ട് കുഴപ്പല്ല ആ വണ്ടി വരും
ആഹ് അപ്പൊ പേടില്ല
ഇല്ല ഇല്ല പിന്നെന്താ ചോറക്ക കയിഞ്ഞോ ങ്ങളെ
ചോറ് തിന്നില്ല അവിടെ കഴിഞ്ഞാ ഇല്ലല്ലേ
ഇല്ല ഇല്ല എന്താ സ്പെഷ്യലുണ്ടിന്നെന്തേലും
സ്പെഷ്യല് പ്രത്യേകിച്ചിട്ടൊന്നുല്ല്യാ നാടൻചോറും ഉപ്പേരി മീൻ വറുത്തത് അച്ചാറ്
ആഹ് ഞാനിന്ന് അതൊക്കെ തന്നെയാണ് വിചാരിച്ചത് എല്ലാം എടുത്ത് റെഡിയ ആക്കി വെച്ച് പിന്നെ കറണ്ട് ഇല്ലാത്തതു കൊണ്ട് പിന്നെ തേങ്ങ അരക്കാനൊന്നും പറ്റൂലല്ലോ
ആ പറ്റില്ല്യാ കറണ്ട്നീ വൈകീട്ട് നോക്കിയാ മതീല്ലേനീ
ആഹ് ഇതുവരേ വന്നിട്ടില്ലല്ലോ അങ്ങനെ പിന്നെ എന്തുയ്ത് തേങ്ങാച്ചോറാവുമ്പോ മക്കക്കിഷ് ചമ്മന്തിയാ ഇഷ്ടം അതിന്റെ കൂടെക്കറിയൊന്നുഷ്ടയില്ല
ആഹ് പിന്നെ കാതൊക്കെ ഇണ്ടായാലും മതി കറി വേണംന്നില്ല
ഇല്ലയില്ല പിന്നെ ഓരു അങ്ങനെ കയ്ച് കിട്ടൂല ഭയങ്കര മടിയാ കയ്ക്കാൻ
അതേ
ഉം സ്കൂൾന്ന് കഴിച്ചാ പിന്നെ
ആഹ്
ഉം പിന്നെ വേച്ച് വേട്ടക്കിലാ ചെലപ്പം ചോറ് കയ്ക്കും ചെലപ്പോ ഒന്നും കഴിക്കൂല
ആഹ് ആഹ് രണ്ടാളുഅങ്ങനെ
എങ്ങനേ
രണ്ടാളും അങ്ങനെ തന്നെയാണോ കൈക്കൂല്യേ
രണ്ടാക്കും മടിയാ ചെല ദോസ് ഒരാള് മൂത്താളെന്താ ചെയ്യുന്നെ അതന്നെ എളേയാളും വന്നാ കുളിക്കണെങ്കിത്തന്നെ ഇത്താത്ത വന്നിട്ടേ ഉളിക്കൊള്ളൂ മനു ഇത്താത്ത ഓള് വരാന് രണ്ടേമുക്കാലാവും മറ്റേയാള് മൂന്ന് മൂന്നേമുക്കാലായാലെ എത്തുഒള്ളൂ
അതെ രണ്ട് പെങ്കുകുട്ടികളാ
ആഹ് രണ്ടും പെങ്കുട്ടികളാ ഊം ഭക്ഷണം കയ്ക്കാൻ കൊറച്ച് മൂത്താള് ഇന്നാലും കൊറച്ച് കയ്ക്കും എളേആക്ക് തീരേ മടിയാ ഊം
ഒരാള് നല്ലോണം കയ്ക്കും ഒരാള് കൊറവായ്ക്കും ൻ്റെമോൻ തീരെ കയ്ക്കൂല്ല മുട്ടായി മിഠായി
ആഹ് എളേയാളും മിഠായും വെലിയ ഇഷ്ടവില്ല ഏതൊക്കെയോ കയ്ക്കും പക്ഷേങ്കില് വലിയൊരു ഇഷ്ടവില്ല
ആഹ്
ഉം
ഇവിടെ മുട്ടായിക്ക് കരയ്യാ രാവിലെ എണീറ്റപാടെ
ആഹ്
വേറൊന്നും കഴിക്കൂല
ആഹ് പിന്നാ വേറെന്താ
വേറൊന്ന് രാവിലെ എന്ത്ണ്ടാക്കി
രാവിലെ ദോശ ദോശയും സാമ്പാറും ഇന്നൽത്തെ സാമ്പാറൊണ്ടായിരുന്നു നിങ്ങള് കൊറേ ലേറ്റാവോ
പുതിയത് കൊണ്ടരണട്ടോ
എന്നാ ശരി എന്നാ പിന്നെ വിളിക്കാം ഓകെഓ ആഹ്